ആ ണ്ട് ണ്ട് കേക്കാൻ പറ്റുന്നുണ്ട് ഉം
പിന്നെ എന്തൊക്കെയാണ് ആഹ് സുഖാണ് സുഖമാണ് സുഖവായിട്ടിക്കുന്ന് ആ ചായ കുടിച്ച് ഞങ്ങക്ക് കുടുംബശ്രീ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ പോയി അവിടുന്ന് ചായ കുടിച്ച് കുടിച്ചിട്ട് വീട്ടിൽ വന്നതേ ഉള്ളൂ ഉം
ഞങ്ങക്ക് കുടുംബശ്രീ ഉണ്ട് പക്ഷെ ചായയൊന്നും കിട്ടില്ല
ആഹ് ആ ഇവിടെ ചെല വീടുകളിൽ ചായ കാണും എല്ലാടും കാണത്തില്ല
ആഹ് ഞങ്ങൾ ഒരേ വീട്ടിൽ തന്നെ കു ആഹ് ഒരേ വീട്ടിൽ തന്നെ മിക്കവാറും കൂടുള്ളേ വേറെ വീടുകളിലൊന്നും പോവില്ല ആഹ് പിന്നെ വേറെ ആര് ആഹ്
ഒരു വീട്ടിൽ തന്നെ കൂടുമ്പഴേ വേ ആഹ് പിന്നെ വിഷയാവും അല്ല ഒരു വീട്ടിൽ തന്നെ കൂടുമ്പ പിന്നെ വിഷ് ഷയവാകും ഞങ്ങളടെ വീട്ടിൽ വരുന്നില്ലല്ലോ ഞങ്ങളടെ വീട്ടിൽ വരുന്നില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ റൊട്ടേഷനാ
ആഹ് ഉം ഇവിടെ പിന്നെ ആരും കൃത്യായിട്ട് വരൂല്ല പൈസ കൊടുക്കുക വരിക പൈസ കൊടുക് ഒക്കെ വരുത്രേള്ളൂ അപ്പൊ അത് കാരണം വലിയ രീതിയിലൊന്നും ഇല്ല ഉം അത്‌ ആകെപ്പാടെ ഞങ്ങടെ തന്നെ ബാ ഭർത്താവിന്റെ ഏട്ടന്മാരുടെ ഭാര്യമാരും അനിയന്മാരും ൻ്റെ ഭാര്യമാരൊക്കെ പാടെണ് പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാ ആകെ രണ്ടോ മൂന്നോ വീട് തന്നെയാണ് പുറത്തുന്നുള്ളത് ബാക്കിയൊക്കെ ഏകദേശം അടുത്തടുത്ത് ത്താണ് അവരുടെ ഒക്കെ വീട് ആകെ എന്റെയും പിന്നെ ഒരു വലിയച്ഛന്റെ മകന്റെ ഭാര് ഭാര്യയും മാത്രേള്ളൂ ത്ത്നുള്ളത് കുറച്ച് ദൂരം ഉള്ളത് ബാക്കി എല്ലാവരും അടുത്തടുത്തായതുകൊണ്ട് എല്ലാവരും ബാടെ ഒരു വീട്ടിൽ കൂടും പിന്നെ നമ്മൾ അങ്ങട് ചെല്ലും
ആഹ്
ഉം നമുക്ക് പിന്നെ അങ്ങനെ നിർബന്ധ ഒന്നുല്ല നമുക്ക് എല്ലാരും പടെ ഒരുമിച്ച് കൂടുമ്പോ ആ ഒരു സമയം തന്നെ അല്ലേ ഉള്ളൂ
ആഹ്
ഞായാഴ്ചകളിൽ ഈ ഒരു കൂടൽ ആണ് ആകെ കൂടല് അപ്പ എല്ലാ വീട്ടിലും കേറി ഇറങ്ങീട്ടേ വരുള്ളൂ കുടുംബശ്രീക്ക് പോയിന്നോരു പേരും എല്ലാവരെയും കാണും ചെയ്യാം
ആഹ് ഇവിടെ പക്ഷെ ത്തേ അങ്ങനല്ല ഇവിടെ നമ്മള് ചെന്നി ല്ലന്നുണ്ടെങ്കിൽ ഫൈൻ ഉണ്ട് പത്ത് രൂപ ഫൈൻ മേടിക്കും
ആഹ് ഇവിടെ ഫൈനൊക്കെ വെക്കാ പറഞ്ഞു ആഹ് പക്ഷെ ബുക്ക് പോലും ഇല്ല നേരാ വണ്ണം പിന്നെ വേറെ
ഹ ഹ ഹ അത് ശെരി അമ്മടെ ബുക്കൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഈ അത് തന്നെയല്ല ഈ റൊട്ടേഷനും കൂടെ ആയത് കൊണ്ട് ഈ ഫൈൻ ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും കറക്റ്റ് ആയിട്ട് പോകും കറക്റ്റ് സമയത്ത് തന്ന എല്ലാരും ചെല്ലും ആഹ് ആന്ന് ആന്ന് അതുകൊണ്ട് കൊഴപ്പ ഇല്ല എന്തായാലും ഇതുവരെയൊക്കെ നല്ല രീതിയിലൊക്കെ പോവ്ന്നുണ്ട് ഇതോന്നു ഏഴെട്ട് വർഷമായി
ആഹ് അത്രയൊക്ക ആയല്ലേ ഞങ്ങന ആകെ രണ്ടോ മൂന്നോ വർഷായിട്ടുള്ളു
ആണോ ഇത് ഏഴ് എട്ട് വർഷം ആയതാ
ആഹ്
ഞങ്ങൾ ലോണും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതാ അതുകൊണ്ട് ആഹ് അതുകൊണ്ട് നല്ല രീതിയിലൊക്കെ പോവുന്ന് അങ്ങനെ ഒര് നല്ലൊരു ചായെഒക്കെ കുടിച്ച് വന്നതേള്ളൂ
ആഹ് പിന്നെ കൊറച്ച് നേരം നാട്ടു വിശേഷവും വീട്ടു വിശേഷവും നാട്ടുകാരെ കാര്യം വീട്ടുകാര കാര്യം ആഹ് കൊറച്ചു നേരം ഒര് നേരം പോക്ക്‌ സത്യം പറഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഉം ഉം
അന്ന് ഒരു നേരം പോക്കാ കൊറച്ചു നേരം
ആഹ് ഇവിടെ പ പ പ ഇതിന്റെ ആൾക്കാരില്ല പൊറത്ത്ന്ന് ആൾക്കാര് ഇല്ലാത്തോണ്ട് പിന്നെ പരദോഷ്ണം പറയാന്ന് പറയില്ലേ ബാക്കി എല്ലാവിടെയും പറയും പരദോഷണം ആണ് പരദോഷണംആണ് പറയും പക്ഷെ ഇപ്പം ഞങ്ങൾ പിന്നെ എളേച്ചന്മാരും മൂത്തച്ഛന്മാ രുടേം ഭാര്യമാരായതോണ്ട് അവിടെ വേറൊന്നും പരദോഷണം പറയാൻ ഇല്ലല്ലോ
ഇല്ല ഇല്ല ആഹ് ഞങ്ങളാണെങ്കിൽ ആഹ് രസ ത്തെല്ലെ ഞങ്ങളാണെങ്കിൽ എല്ലാര്ടെയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാ ഞങ്ങൾ കുടുംബശ്രീ കൂടുന്നത് അതിന് വേണം പത്ത് പതിനഞ്ച് മിനിറ്റ് കഥകളെല്ലാം എല്ലാര്ടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുടുംബശ്രീ കൂടുന്നത് നമ്മള് ആഴ്ച്ചെ ഒരിക്ക എല്ലാരൂടെ ഒരുമിച്ച് കാണുന്നെ അല്ലിയോ അപ്പൊ ഒരു സന്തോഷം ഉം അങ്ങനെ കഴിഞ്ഞു വന്നു ഇങ്ങനെ നിക്കുന്നു
ആഹ്
പി പിന്നെ
ആഹ് ഇവിടെ ചൂടാണ് മൊത്തത്തില് മഴ രാത്രി പെയ്യും ചെലപ്പോ പെയ്യില്ല അങ്ങനെ ഒള്ളൂ അല്ലാണ്ട് ഉം മൂടി നിക്ക്ന്ന്ണ്ട് ആഹ് മൂടി നിക്ക്‌ന്ന്ണ്ട് കൊതിപ്പിച്ചിട്ട് മിണ്ടാണ്ട് പോവാണ് മഴ ഉം
കോളില്ലെങ്കിൽ കൊഴപ്പൊ ഇല്ല ഈ മഴക്കോള് കേറി കൊണ്ടിരിക്കമ്പെ
ആഹ് എന്നാ ഇപ്പം എവിടക്കേം പോവാന്ന് പറഞ്ഞാണ്ടല്ലോ ഇപ്പം മഴ പെയ്യും വണ്ടി ഇടുക്കാൻ വഴിയില്ല ആഹ് ഉം
പിന്നെ എന്തൊക്കെയുണ്ട്
ഏതാ
പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം സുഖവായിട്ടിരിക്കുന്നു
സുഖമായിട്ട്
ഉം ഉം എവ്ടെയാ ആഹ് ആ ഏട്ടന്റെ ഒക്കെ ഒരു ആഹ് അമ്മായി മരിച്ചിട്ട്ണ്ടേ അപ്പം പോയി വന്നേള്ളൂ പിന്നെ ഇപ്പ അവിടെ അമ്മ അവിടെയാണ് ഇവിട്ത്തെ അമ്മ
ആഹ ആഹ്
അപ്പൊ അമ്മേനെ വിളിക്കാൻ വേണ്ടീട്ട് ഇപ്പോ ഭർത്താവും കുട്ടിം പോയി
പോയി ആഹ്
ഇനി ഇപ്പോ വിളുച്ചു കഴിഞ്ഞാ ഇതാ ഇപ്പ എത്തുവായിരിക്കും
ഉം
ഉം
ഉം എല്ലാരും ഇവ്ടെ ഉള്ളതോണ്ട് കൂട്ടുകുടുംബം ഒക്കെ ആയോണ്ട്‌ ഒര് രസ്
ആഹ് നമുക്ക് പക്ഷേ അവരുടെ അടുത്ത് അവരുടെ അത്ര തോന്നില്ല്യട്ടോ ഇപ്പോ ഈ ചേച്ചിമാരും അ നിയത്തിമാര് അവരേ ക്കെണ്ടല്ലോ അവരൊക്കെ ഒരുമിച്ചായത് കൊണ്ട് അവരുടെ അത്രയും നമുക്ക് ഇല്ല കാരണം കൊറച്ച് ദൂ കൊറച്ച് ദൂരം രണ്ട് വളവ് തിരിയാനേ ഉള്ളൂ പക്ഷേ അവിടേക്ക്‌ അങ്ങനെ നമ്മ ൾ പിന്നെ ഞായറാഴ്ച്ചെൽ മാത്രെ പൂവുള്ളൂ പിന്നെ എന്തേലും കാര്യണ്ടെങ്കില് ഉം ഇവര് ഏട്ടനോ അനിയനൊക്കെ ആഹ് ഇവർക്ക് അനിയെനുണ്ട് ഏട്ടനെ പ്പൊ ഏട്ടനും അനിയനും ഒക്കപ്പാടെ വൈകുന്നേ രത്തൊരു ഏഴ് മണിക്ക് പോയാ ഒമ്പത് മണി വരെ അവിടെ ഇര്ന്ന് കഥ പറയും അവിട്ത്തെ കാര്യങ്ങള് അവിട്ത്തെ ന ട്ട് വിശേഷങ്ങള് വീട്ട് വിശേഷങ്ങള് എല്ലാം പറഞ്ഞിട്ടേ വെരുള്ളു ഉം
എന്തായാലും
അണ്ട് ഞങ്ങടെ കാര്യങ്ങളൊക്കെ അവര് അറിയും
അറിയാം അത് ശെരിയാ ആഹ് വി
നമ്മള് പിന്നെ വൈന്നേരൊന്നും പോയില്ല ആഹ് ഉം
ആഹ് ആഹ്
എല്ലാരും ഇമ്മടെ ഇവടെ അച്ഛനും അമ്മയും മാത്രള്ളു അവര് ഒത്തിരി പ്രായായിട്ടോള്ളവരാണ് അപ്പം അങ്ങനെ വൈന്നേരം എട്ട്ണിയാമ്പോഴേക്കും അച്ഛൻ കഴിക്കും
ഉം ഉം
ആഹ് പക്ഷെ അത് ചോറ് വേണോ ന്ന് നിർബന്ധ ഒന്നും ഇല്ല ദോശയോ ഇഡ്ലി അങ്ങനെള്ള സാധനങ്ങളെ അച്ചൻ കഴിക്കോള്ളൂ
കഴിക്കത്തൊള്ള് ആഹ്
ആഹ് രണ്ടോ മൂന്നെണ്ണം അതി കൂടേല് കഴിക്കൂല്ല്യാ ഭക്ഷണേക്കെ കൊറച്ച് ലിമിറ്റേഷൻ ഒള്ള ആണ് ആൾക്ക് അറ്പത് വയസ്സ് കയിഞ്ഞ്യാ അപ്പം ഇനി ഇപ്പൊ യെ ഷുഗറില്ലാ ബിപിക്കെ ഒണ്ട് അപ്പൊ അത് അന്നെ ആള് കറക്റ്റ് നോക്കിയിട്ടേ ഫുഡ് ഒക്കെ കഴിക്കോ ള്ളൂ
കഴിക്കോള്ളൂ ആഹ്
ഉം അപ്പൊ അതോണ്ട് ഹ് ആ ടൈമിന് അച്ഛന് കറക്റ്റ് ഒര് എട്ടരയ്ക്ക് മുമ്പ് ഫു ആഹാരം കഴി ക്കണം
കഴിക്കണം ആഹ് ഉം
ഒര് ഒമ്പത് മണി ആമ്പോഴേക്ക് ആള്കെട ക്കോം ചെയ്യും
കേടക്കേം ചെയ്യാം അതാനല്ലത് നേരത്തെ കഴിക്കണന്നല്ലേ പറയ്ന്നെ
ആഹ്
നേരത്തെ ആഹാരം കഴിക്കണന്നാ പറയ്ന്നെ
ഉം
ഞങ്ങളും അങ്ങനെ നേരത്തേ കഴി ക്കും
ആഹ് ആഹ് പക്ഷേ ഇവടെ ആഹ് ആഹ് ഇവടെയെന്നാ ഭർത്താവും അനിയ അനിയനൊക്കെ വര്മ്പൊ തന്നെ പത്ത് മണിയാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങടെ ബക്ഷണം എന്റെ അമ്മേയുടെക്കെ ബക്ഷണം അത്കഴിഞ്ഞിട്ടാണ്
അത് ശെരി ആഹ്
ഉം മോൾക്ക് മാത്രം നേരത്തെ കൊട്ക്കും ആറരാ ഏഴ് മണി ആമ്പഴേക്കും മോള്ടെ വെശപ്പ് തോന്നിയാ വിളിച്ച് പറയും ഒന്ന് വെരുവോ ഒന്ന് കഴിച്ചിട്ട് പോകോ വേണെങ്കി കഥ പറഞ്ഞിര്ന്നോ പറ നല്ല മൂടാണെങ്കി വരും ഇല്ലെങ്കി തന്നത്താനെ എട്ത്ത് കഴിക്കും
ആഹ് എന്നാ ശെരി പിന്നെ അട്ത്തൊക്കെ അമ്പലങ്ങളൊക്കെ ഉണ്ടൊ ആഹ് എവടെ അമ്പലങ്ങളൊക്കെ ഉണ്ടൊ
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് അമ്പലങ്ങളൊക്കെ അട്ത്തട്ത്തു ണ്ട് പക്ഷേ അങ്ങനെ അത്ര വല്ല്യ ഫേമസ് ആയിട്ടു ള്ളൊന്നു അല്ല എന്നാലും ഇവടെ പറഞ്ഞ് കഴിഞ്ഞാ ആഹ് ഓരോ ഭാഗ ത്തും ഓരോ കുഞ്ഞു കുഞ്ഞ് അമ്പലങ്ങള് ഇണ്ട് അവരുടെ ഗ്രാമത്തി പാലക്കാട് ആയതോണ്ട് ആഹ് അവർക്ക് അവരുടേ തായിട്ട് ഈ എന്താ പറയാ അത് ഒര് ചെറിയൊരു അമ്പല അവടെ ഒര് ഭാഗത്തുള്ളോർ ഇണ്ടാവും ഓരോ ഭാഗ
ഉം ആഹ് ആഹ് കുടുംബക്ഷേത്രം ആയിരിക്കും ആന്നോ
ആഹ് കുടുംബക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഇവടെ കുടുംബക്ഷേത്രം എന്ന് ഇവര് പറയ്ണു പശേ കുടുംബക്ഷേത്രം അല്ലാണ്ടും ഉണ്ട് ഉം. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് അമ്പലണ്ടാവും
ഉണ്ട് ആഹ് ഉത്സവങ്ങളൊക്കെ അല്ലേ
ഉത്സവം അല്ല ഇവർക്ക് അത് കളവെഴുത്തൊക്കെ ഇണ്ടാരുന്നുന്ന് പണ്ട് പറയണേ കേട്ട്ട്ട്ണ്ട് അപ്പ എന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അതിന് മുമ്പൊക്കെ ഈ അമ്പലങ്ങളില് കളവെഴുതിയിട്ട് ആഹ് നാഗങ്ങളെ കൊണ്ട് മായി പ്പിക്കില്ലേ അങ്ങനെയുള്ള ഇതൊക്കെ ഇണ്ടായിരുന്നുത്രേ ഇപ്പൊ ഞാൻ കല്ല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷായി ഈ വർ ഇപ്പൊ ഈ മൂന്ന് വർഷത്തിന് ഇടക് അങ്ങനെ ഉണ്ടായിട്ടില്ല അതിന് മുമ്പ് ചെയ്യുവായിരുന്നു പറയും വർഷത്തില് ഈ മെയ്യിലൊക്കെല്ലേ ഈ സമയത്തൊക്കെത്രേ ഇങ്ങനെ പാട്ട് ഇങ്ങനെ വെച്ച്ട്ട് പാട്ടൊക്കെ പാടി രാത്രി പന്ത്രണ്ട് ഒരു മണിവരേയൊക്കെ ഈ ഇതൊക്കെ ചെയ്യ്ണത് ഉം ഇവർക്ക് പിന്നെ ഹ് എല്ലാ മാസവും ആയില്യത്തിന്റെ ദിവസവും ഒന്നാം തി ഒള്ളു അവിടെ പൂജയും വഴിപാടും ഒക്കെണ്ടാവും പൊറത്ത്ന്ന് ആള് വന്നിട്ട് പൂജ ചെയ്യും പൂജാരിമാരെ കൊണ്ടന്ന്ട്ട് പൂജ ചെയ്ത് അങ്ങനെ ചെയ്യും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളില് ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ പോയി ആ മരങ്ങളിൽ വിളക് കത്തിക്കും
വിളക്ക് എല്ലാ ദിവസവും വിളക്ക് കതീരില്ല
ആഹ് വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ട്ട് വളക്കത്തിക്കും സമയം കിട്ടുന്ന എങ്ങനെ അതിനനുസരിച്ച് ബാക്കി ആഹ് ഒന്നാംതി ആയില്ല്യത്തിന്റെ ദിവസവും പൊറത്തുന്ന് പൂജാരി വരും പൂജ ചെയ്യാനായിട്ട് എന്നിട്ട് ചെയ്യും ഉം പിന്നെ ഇവിടെ അമ്പലഉണ്ട് ശിവക്ഷേത്ര ഉണ്ട് അയ്യപ്പ ക്ഷേത്രണ്ട് എല്ലാണ്ട് ഉം അവിടെക്കെ എല്ലാ ദിവസവും ഉണ്ട്
ഉണ്ട് ഉം
ഉം
അല്ലപ്പയു ആഹ് ഈ ഉത്സവ സീസൻ ആയ ഇന്നല്ലോ അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്
ആഹ് ഇണ്ട് ഇണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഒരുപാട് ഉത്സവം കഴിഞ്ഞു ഇത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തേരായിരുന്നു ഗ്രാമങ്ങള്ണ്ട് ഇവിടെ അടുത്ത് തന്നെ കുടു ആ കൊടുതിരിപ്പള്ളി പിന്നെ തിരുനെല്ലായി അങ്ങനെ പറയും കുറെ ഈ പുതിയ മുഖമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഗ്രാമണ്ടല്ലോ അത് ഇവിടെ അടുത്താണ് ആഹ് അപ്പോ ആ അവിടുത്തെ ഗ്രാമത്തിൽ നിന്നൊക്കെ ആൾക്കാര് വരും അവിടെ അവിടെ തേരുണ്ടാവും ഗ്രാമത്തില് വലിക്ക്യാ
ആഹ് ഹാ തേ ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക് അറിയത്തില്ല ഞാൻ ഞാൻ ഇങ്ങള് ഉദ്ദേശി ഞാൻ ഉദ്ദേശിച്ചത് ആണോ എനിക്ക് അറിയത്തില്ല നമ്മളിവിടെ കുതിരയന്നൊക്കെ പറയും അതാണോന്ന് ക്കറിയത്തില്ലല്ലേ കുതിര കുതിരയല്ല തേരന്ന് പറയുന്നേ
ഹോ നമ്മുടെ എന്താപ്പ ഒരു ആഹ് ഉം. ത്രികോണാകൃതിയിൽ ഒരു സാധനം മോളിക്ക് ഇങ്ങനെ നീട്ടി വലുപ്പത്തില്ണ്ടാക്കും അവിടെ ഒരു അമ്പലത്തിന്റെ ഒരു
ആഹ് അത് തന്നെ ഇവിടെ ഈ ആഹ് തേര് തേര് അറിയാ അറിയാ ഇവിടെ പിന്നെ നമ്മുടെ അടുത്ത ഒരു അമ്പലത്തിലുണ്ട് ആഹ് അറിയ അറിയാ
ആഹ് ആഹ് അത് വല്ല്യ ചക്രഒക്കെ ആയിട്ട് വല്ല്യയൊരു സംഭവമായിരിക്കും അത് വല്ല്യ വടം വെ ക്കും വടം പറഞ്ഞാ ഈ കയറില്ലേ കയറ് വല്ല്യ തര നീട്ടിട്ട് അത് ഈ ഗ്രാമ് ആഹ് ഗ്രാമത്തിലുള്ള ആൾക്കാരെ ഒകെപാടെ പിടിച്ചു വലിക്കും ഗ്രാമത്തി ത്തിലും പൊറത്തുള്ളവരും ഒക്കെ ഇത് പ്പിടിച്ച് വലിക്കും ആ വലിച്ചു കൊണ്ടാണ് ഇത് കയറ്റാ
പേടുന്നത് ആഹ്
അമ്പലത്തിന്ന് എടുത്തിട്ട് നമ്മൾ ഒരു ഭാഗം വരെ കൊണ്ടുപോകും പിന്നെ അവിടെന്ന് തിരിച്ച് ഇതേപോലെ തിരിച്ചു കൊണ്ടുരും.
കൊണ്ടുവരും ആഹ് ആഹ് -
പെട്ടെന്നൊന്നും വലിച്ചാ ഞാൻ നീങ്ങില്ല-
നാനീ-
അത്രത്തോളം ആഹ് ആഹ് ഒരുപാട് ആൾക്കാര് കൂടിട്ടാണ് ഈ സാധനം വലിക്ക
വലിക്കുന്നതാ ആഹ് എനിക്കറിയാം ആഹ് സംഭവ-
ആഹ് ഇവടെ കൽപ്പാത്തിത്തേര്ണ്ട് കൽപ്പാത്തിത്തേര് പറഞ്ഞാ ഏഴു ദിവസം നെലനിൽ നിക്ക്ണാണ് ഏഴ് ദിവസവും- തേര്ണ്ടാവും പക്ഷെ ആഹ് തേര് ഏഴ് ദിവസവും വലിക്കലുണ്ടാവും അവസാനത്തെ ദിവസൊക്കെ ഒരുപാട് ആൾക്കാരാ നല്ല ബ്ലോക്ക് ആയിരിക്കും വഴിയൊക്കെ- അത്രത്തോളം ഇതാണ് പിന്നെ ഈ ഏഴു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് പ പത്ത് സ്സം നല്ല ഉത്സവം പോലെ അവിടെ നെറച്ചും സാധനങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടാവും- വിക്കാനുള്ളതൊക്കെ-
ന്താ ഉത്സവാ-
ആഹ് പത്ത് ദിവസൊന്നുഅല്ല പത്ത് പതിനഞ്ച് ദിവസത്തോളം ഈ തേര് വലിച്ചശേഷവും ആഹ് തേര അങ്ങനെ നിർ അതിന് ശേഷൊക്കെ ഇവര് അയിക്കൊള്ളൂ പുറത്ത്ന്നൊക്കെ ഒരുപാട് ആൾക്കാര് വരും.
കാണുവല്ലോ-
ആഹ് സാധനങ്ങളൊക്കെ ഏകദേശം തേര് തീരുവോളം ഇണ്ടാകും ഉം. ഇത് അതൊക്കെ കഴിഞ്ഞ് ഇവര് അയിരിക്കും ഒരാഴ്ചത്തോളം എന്തായാലും അവര് ഇണ്ടാകും പൊർ ഇതിന്നൊക്കെ ഒരുപാട് ആൾക്കാര് വരും കാണാനായിട്ട് ഉം ഉം.
അത് വലിയ ഉത്സവാ എന്തായാലും-
എനിക്ക് ഒരു കോള് വരുന്ന്
ആഹ് ശെരി ശെരി-